ഹലോ ഹലോ ആ എന്തൊക്കെണ്ട് വിശേഷങ്ങള് ആ കേൾക്കാല്ലേ കേൾക്കാല്ലേ ആ ആ മഴക്കെണ്ടോ ങ്ങളെ നാട്ടില്
ആ മഴ കൊറവാണ് ന്നാലും എടക്കൊന്ന് മഴ പെയ്യും
അതെല്ലേ ആ
ഔട്ക്ക് മഴൊക്കെണ്ടോ
ഇബടീം അങ്ങൻ തന്നേണ്. മഴ കൊറവാണ്
ആ ആ പണികള് ആ പണികളൊക്കെ ഒര്ഗ്യോ
ആ എല്ലാം കഴിഞ്ഞ ഫ്രീ ആയ്റ്റ് ഇര്ക്കാണ്പ്പൊ
പണികളൊ
ഒര് കോ ഓരോ കോൾനും മാണ്ടി കാത്തിര്ക്കല്ലേ ഏ ഹലോ
ആ സ്പെഷ്ലായ്റ്റ് ണ്ടാക്കി ആ സ്പെഷ്യലായ്റ്റെന്തണ്ടാക്കി ഹലോ ആ ആ ആ എന്നിട്ട് എന്ത് ആ ഫുഡ്ഡ് കയ്ച്ചിട്ടില്ല ഭക്ഷണം കയ്ച്ചിട്ടില്ല സമയായി ഞാനിങ്ങനെ വെർതെങ്ങനെ കെടക്കാക്കാർന്നു. മ്
ആ
ഉം
എന്തേലും ചെയ്യ്ണ്ടോ
ആ ഞാനിപ്പോ സ്കൂള് നമ്മടെ കുട്ട്യോളെ സ്കൂള് ണ്ടാവില്ലേ അതില് ട്രിപ്പ് വണ്ടി ണ്ടാ വൂലെ സ്കൂൾ വണ്ടി ണ്ടാവൂലെ അതില് ട്രിപ്പ് പോണ് ണ്ട് മ്
അബന്ന് പോയ്ല
ആ ന്ന് പോയി രാവിലെ എട്ട്രക്ക് പോയാല് പത്ത് മണിക്ക് കൈഞ്ഞ് വെരും. പിന്നെ വൈകുന്നേരം മൂന്നരക് മൂന്ന് മണിക്ക് പോവും.
ആ
പിന്നെ അത് കൈഞ്ഞ്ട്ട് പിന്നെ വടെ എത്തുമ്പോരു അഞ്ചരാവും മ് ആ ആ എന്തേലും വർക്ക് ചെയ്യ്ണ്ടോ താത്ത
ഇല്ല ഒന്നും ചീയ്ണില്ല
ആ വീട്ടിലിരിക്കന്നെല്ലേ
ആ
കുട്ട്യാളൊക്കെ
കുട്ട്യാള് സ്കൂള് പോയ്ക്ക്യാണ്.
ആ എത്രാം ക്ലാസ്സിലാ
പിന്നെ മൂത്ത മോന് ഡിഗ്രീക്ക് മൂന്ന് മക്കളാണ്
ആവല്യ വല്യ കുട്ടിയോളാല്ലേ ആ
രണ്ടാമത്തെ മോൻ പ്ലസ് ടു കഴിഞ്ഞു മൂന്നാമത്തെ കുട്ടി ഇപ്പൊ പത്തിലാണ് ചെറിയ ആള്
ആഹ് അപ്പൊ എല്ലാരും സ്കൂൾ സ്കൂൾ പോയിണ്ടാവുല്ലേ
ആആ
വല്യ കുട്ടോളാല്ലേ
വല്യ കുട്ട്യോളാണ്
ആ ഇപ്പൊ അവര് വരുമ്പോക്ക് എന്തേ ലെക്കെ ഉണ്ടാക്കണ്ടേ ചായെ പലഹാരോ അങ്ങനെക്കെ
ചായ അല്ലെ എന്തേ ക്കെണ്ടെങ്കിൽ പലഹാരംക്കെ ഉണ്ടാക്കും അല്ലെങ്കി ഓല്ക്ക് ബേക്കറി ബിസ്ക്കറ്റ് അങ്ങനെ ക്കെ എന്തേലും ഉണ്ടെങ്കില്
ആ ആആ ട്യൂഷനൊക്കെ പോണ്ടോ കുട്ട്യോള്
ആചെറിയാള് ട്യൂഷ ന്ട്ട് മറ്റവരൊന്നും പോയിട്ടില്ല ട്യൂഷന്
ആ
ഇങ്ങക്ക് എത്ര കുട്ടികളാ
എനിക്ക് രണ്ട് കുട്ടികള് രണ്ട് ചെക്കന്മാര്
ആഎന്താ ചെയ്യ്ണേ
അവര് ചെറിയ കുട്ടികളാ മൂത്താള് അഞ്ചിലും രണ്ടാമത്ത ആള് രണ്ടാം ക്ലാസ്സിലുവ
അതെല്ലേ ആ
ഉം ഇപ്പ ചെറിയ ആളെ സ്കൂൾക്കന്നെ ഞാൻ പോണതേ
ആ ആഎന്ന ഈ ജോലി കിട്ടിയത്
ഇപ്പ കിട്ടിട്ട് ഇപ്പ ആയിട്ടുള്ളൂ ഒരു മാസയിട്ടില്ല ഇപ്പൊ നമ്മുടെ ഈ സ്കൂള് തുറന്ന അന്ന് അങ്ങനെ കിട്ടിയതാ
അതെല്ലെ
ആ വെറുതിരിക്കുവല്ലേ അപ്പയ്ന് പോയതാ ഉം
വെറുതെ ഇരിക്കുമ്പോ അമ്മക്ക് എന്തേലും ആ ചെറിയ സാധനം വാങ്ങാൻ പൈസ കട്ടിയാതായില്ലേ
ആ
അവരെ അച്ഛന എവിടെ
ആ അവര് അച്ഛന് ഇവിടെ നാട്ടിലെന്നെണ്ട്
ആ കൂലിപ്പണിക്ക് പോവാ
ആ മറ്റേ കണശിഷന്മാർക്ക് ഉം അതെ ഉം
പച്ചക്കറികളൊക്കെ ഇണ്ടാക്കണ്ടോ ചേച്ചിയേ നിങ്ങളെല്ലാരും
പച്ചക്കറി ഞാനും എന്തലോ വെറുതെ ഹസ്ബന്റ്ന്റെ അച്ഛന് ഉണ്ടാക്കാറുണ്ട് കുമ്പളങ്ങാ അങ്ങനെ വെണ്ടക്ക പച്ചമുളക് അങ്ങനെയൊക്കെ ഇണ്ടാക്കാറുണ്ട് കൃഷിയൊക്കെ അവ ണ്ടോ താത്ത ഉണ്ടാക്കാറുണ്ടോ
ആ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കലുണ്ട്
ആ എന്തൊക്കെ കൃഷികളാ ഉണ്ടാക്കാറ്
വെണ്ടയും വഴുതനയും തക്കാളിയും പച്ചമുളക് ചീര പിന്നെ കുമ്പളന് ആ അങ്ങനെള്ളതൊക്കെ ഇണ്ട്
ആ അപ്പ വീട്ടാവശ്യങ്ങൾക്കൊക്കെ കി
ആ അങ്ങനെ കിട്ടും
ആണോ
പിന്നെ കോഴിടേ വളർത്തണ്ട് കോഴിയെടുത്ത് കോഴി നാടൻ കോഴികളാണ്
ആ
ഒര് ആറണ്ണ് ഏയണ്ണ്
ആ ആടുകളൊക്കെണ്ടോ?
ഏയ് ആടുകളൊന്നുല്ല്യ ആട്നൊക്കെ ഷ്ട്ടാണ് പഷേ എങ്ങനെ നോക്ക്യാലയിന്റെ പ്രസവും കാര്യം വരു മ്പളെ. അറീല.
ആ
വാഴ വളത്തീല്ല. അവിടെ ങ്ങൾ കോഴികളൊക്കണ്ടാ ചേച്യേ അവിടെ വീട്ടില്?
പുഴ പുഴ ഇവടെ അടുത്തൊന്നും ഇല്ല്യ അങ്ങട്ട് കൊറച്ച് പോയാലുണ്ട് കൊളങ്ങളൊക്കെണ്ട്.
അതെലെ.
ആ കൊളങ്ങളുണ്ട് പിന്നെ. അവടെ പിന്നെ ങ്ങനെ ജീവികളൊക്കെ ങ്ങനെ മൃഗങ്ങളൊക്കെ കാണാറുണ്ടൊ ങ്ങനെ. ഇതൊക്കെ ആ പന്നി, മാന് അങ്ങനൊക്കെ ഇണ്ടാവുലെ.
ഇല്ല്യല്ല്യ മൈലോളുണ്ട്.
മൈല്ണ്ട്.
ആ പന്ന്യോള് ഏഹ് രാത്രി ഒ
ഹ് ഹ് ഹാ. അപ്പൊ ങ്ങള് ഈ കൃഷിയക്കെ ഇണ്ടാക്കിണ്ടെങ്കി അയിക്കൂടൊക്കെ വെ അത് ഒക്കെ നശിപ്പിക്കാൻ വരുോ?
കൃഷി ടെറസിന്റെ മോൾളാണ്.
ആ പിന്നെ കൊയ്പ്പില്ലലെ ആ ആ തായത്ത് വെച്ച്ണ്ടാവി
ഹ്മ്.. കവറിലാക്കിട്ടേ.
ആ
ആ ഗ്രോബേഗില്ലെ അതില് അതിലാക്കിട്ടാ വെക്കല്. പിന്നെ തായത്ത് വെച്ചാല് വെയിലില്ലാത്ത കാരണം.
ആ..
മുകളിലാ വെക്കല്.
ആ പിന്നെ മയക്കെ പെയ്താല്. എനെ വെള്ളൊക്കെ നെറയണെ സ്ഥലാണോ?
ആ ആ വെള്ള സ്ട്ടം പോലെ പോണര് സ്ഥലാ.
ആ
ഷേ വേനക്കാലത്ത്. ഹ് മ്ന് പിന്നെ മാർച്ച് ഏപ്രി മെയിലൊന്നും വെള്ളത്തിൽ വൈങ്കര
ആ
ഞങ്ങളെ ഈ ഏരിയേല്.
ആ അപ്പൊ എന്താ ചെയ്യ?
അപ്പൊ ഞങ്ങള് പ പിന്നെ വ വ് വൈ വള്ളം വണ്ടി വരും അപ്പൊ അയിന്ന്ട്ക്കലാണ്.
ആ പ്പ ഈ കുളിക്കാനും കുടിക്കാനും ഇതിനൊക്കെ ആവശ്യങ്ങൾക്കൊ ട്ടോ.
പിന്നെ അടുത്ത വീട്ട്ന്ന് കൊഴൽകേർണ്ട് അവിടന്ന് ഞങ്ങക്ക് അടിച്ചരും.
ആ ബൈങ്കര ബുദ്ധിമു ട്ടാല്ലേ ഈ വെള്ളം വേനല് വേനല് വന്നാല് ല്ലേ?
ഇങ്ങക്കഉടെ ബുദ്ധിമുട്ട്ണ്ടോ വെള്ളത്തിന്?
വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുംല്ല്യ. ഇവടെ വീട്ട് കണഷനാണ് ജലനിതിണ്ടാവില്ലേ വീട്ട് കണഷനണ്.
അ ആ
പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല.
ആ
ആ.
ഈ ജലനിധിയില് വെള്ളം എപ്പോഴും വരുവോ
ആ ഇവിടുത്തെ അയിന്റെ ഹസ്ബൻഡിന്റെ അച്ഛനാണ് വെള്ളടിക്കണതേ ആള് ഇപ്പൊ ദിവസോം ഇങ്ങട് അടിക്കേം ചെയ്യും
ആ അല്ലെ ആ ഞങ്ങളിവിടെ ജന ണ്ട് പക്ഷെ എന്താച്ചിട്ടാ അത് രണ്ടാഴ്ച കൂടുമ്പഴേ വെള്ളം വരുള്ളൂ
ഹതാ ആ അങ്ങനെ വന്നിട്ട് എന്താകാര്യല്ലേ
ആ അങ്ങനെവന്നിട്ടു കാര്യല്ലാല്ലോ ഒരു ഒന്നരാടം വന്നാ നമുക്കുവെള്ളത്തി നൊരു ബുദ്ധിമുട്ടില്ല
ആ രണ്ടീസൊക്കെ കൂടുമ്പോൾ വെള്ളം വന്നിണ്ടെങ്കി ആകെ വെറിയെവരും വെള്ളത്തി ഇല്ലേ ഉം വെള്ളം വെള്ളാണ് ആകെ വേണ്ടത്
അതന്നെ ബാക്കിയൊക്കെ നമുക്ക് പൈസടൊത്താ കിട്ടും
എന്തെങ്കിലൊക്കെ ചെയ്താലും ഇതാവും വെള്ളോല്ലെങ്കി നമുക്ക് ഒരുകാര്യവും ചെയ്യാൻ പറ്റു
ഉം
വെള്ളോം വിറക് അടുത്ത് വേണം
ആ
സുഖാ
വെറകിനും ബുദ്ധിമുട്ടില്ലൃ
ആ വെറകിനു ബുദ്ധിമുട്ടുണ്ടാവില്ലൃ
വെള്ളാണ് ആകെ മെയിൻപ്രശ്നം
ഉം
ഈ വെള്ളോല്ലെങ്കി ഒരുകാര്യവും നടക്കൂലല്ലോ
എന്ത്
വെള്ളമില്ലങ്കിലേ
ആ വെള്ളം വെള്ളല്ലെങ്കി പറയാന്ണ്ടോ വെള്ളല്ലെന്ങ്കീ ഒന്നും ചെയ്യാനും പറ്റില്ല
അതുതന്നെ നിങ്ങൾക്ക് കെണറാണ് കുഴൽ ക്കെ കെണറാ
കിണറുണ്ട് പക്ഷെ അടി ക്കണൊന്നില്ലാ ഇപ്പൊ ഈ ജലനിധി വരതാ കാരണേ
ആ
ആ അങ്ങനെ
അപ്പൊ കിണറിലേ മൂട്ടറ് വെച്ചൊന്നടിച്ചൂടെ അല്ലേ നല്ലവെള്ളം
കിണറില് മോട്ടർ എടുത്ത് വെച്ചിണ്ടാർന്ന് പ്പ മോട്ടറൊന്നും അടിക്കണില്ല ഇപ്പം ജലനിധി ജലനിധി നല്ല വെള്ളംതന്നെ കുടിക്കാനൊക്കെ പറ്റണ ആ ഇബ്ടെ അവ്ടെത്തന്നെയാണത് ഞങ്ങളുടെ എന്താ ഇവി ടെ ഒരു വീട്ടില് കു
പുഴ അടുത്തുണ്ടാവൂല്ലേ
പൊഴ അടുത്തില്ല ഇല്ല ജലനിധി പൊഴേന്നല്ല അല്ല നമ്മളിപ്പോ നമ്മളീ മറ്റേ കൊഴൽക്കിനറിനടിച്ചിട്ട് നമ്മള് വീട്ടു കണക്ഷനുണ്ടാവൂലെ
ആ ആ
അതാണ്
ഏ അത് ശെരി
ആ അല്ലാതെ വണ്ടികൾക്കിടെ വന്നിട്ടിങ്ങനെ അങ്ങനത്തെല്ലാ
ആ
ഉം അതല്ലാ
ആ ഞാൻ അങ്ങനത്തെ വിചാരിച്ചൂ
ആ നമ്മളീ കൊഴൽക്കിണറിന്നന്നെ വെള്ളം മോട്ടറിട്ട് അടിക്കണ പോലന്നെ എല്ലാ വീടൂകൾക്കും കുടിക്കാൻ കൊടുക്കു ല്ലേ പൈപ്പിട്ടിട്ട് ഓരോ വീടുകൾക്കും ഇങ്ങനെ പൈപ്പ് ധരിച്ചിട്ട് കണക്ഷൻ കൊടുത്തു ആ അങ്ങനെയാണ്
അയ്ശെരി
ആ അല്ലാതെ മറ്റല്ല മറ്റേ
ആ
ഉം അപ്പൊ കേണറൊന്നുംല്ലേ നിങ്ങ
കേണർണ്ട് പക്ഷേ കേണറില് ലാസ്റ്റായ വെള്ളം ഉണ്ടാവൂലേ
ലാസ്റ്റായ വെള്ളം ഉണ്ടാവില്ലല്ലേ കൊറെേ പേര് കൊണ്ടുപോകൂല്ലേ വെള്ളം
ഏ
കുറെേ പേര് കൊണ്ടുപോക്
ആ വെള്ളം കൊറെേ പേര് കൊണ്ട് പോകും ഇവിടെക്കെ വളരെ ക്ഷാമാണ്
അതിലെ കൊറെ വീടുകളുണ്ടാവൂലേ
ഉണ്ട്
ആ....
വീടുകളൊക്കെണ്ട് പക്ഷേ വെള്ളല്ലാന്നേ ഉള്ളു
ആ.... പിന്നെ എന്താ എന്തൊക്കെ എന്താ കറി വെച്ചതൊക്കെ
കറി മീനാണ് ആ എന്നാ ശരിട്ടാ
ആ ആ ശരി